ഹലോ
ഹലോ സ്ഥലങ്ങളെ പറ്റിയാട്ടോ പറയുന്നേ
ആഹ് ഓക്കേ ഏഹ് എന്താ നമ്മളെ കേരളത്തില് പതിനാല് ജില്ലകളാണുള്ളത്
ആഹ്
കാസർഗോഡ് കണ്ണൂര് വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശ്ശൂര് എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ കൊല്ലം പതി തിരുവനന്തപുരം
ഇതിലിപ്പോ ഏതൊക്കെ സ്ഥലങ്ങളില് പോയിണ്ടാവും
ഇതില് ന്താണ് നൽ ഇഷ ആഹ് നമുക്ക് എല്ലാർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജില്ലയാണ് കോഴിക്കോട് കോഴിക്കോട് എല്ലാം കൊണ്ടും അടിപൊളിയാണ് കോഴിക്കോട് കടലി ണ്ട് മലകളുണ്ട് എന്താണ് അവിടെ ഓരോ ഭാഗത്തേക്ക് പോയ നല്ല നല്ല സ്ഥ സ്ഥലങ്ങളുണ്ട് എങ്ങനത്തെ സ്ഥലങ്ങളാ ആഹ് അനക്ക് താല്പര്യം
എനിക്ക് കൊറച്ച് പ്രകൃതി രമണീയമായ സ്ഥലം കുറച്ച് കാടും പൊഴയൊക്കെള്ള അനക്ക്‌ നല്ല നല്ല ഫു നല്ല നല്ല
ആഹ് ഈ പ്രകൃതി രമണീയമായിട്ടാണ് നോക്കണത ഉള്ള സ്ഥലാണ് നോക്കണതെങ്കില് ഏറ്റവും നന്നായിട്ട് പറയാ ഇടുക്കി അപ്പൊ എന്താണ് ഇടുക്കി നല്ലതാണ് വയനാട് പിന്നെ പാലക്കാടും നല്ലതാണ് തോന്നിയിട്ടുണ്ട് കാരണം
ആഹ്
അപ്പൊ ഇപ്പോഴും ഇന്നത്തെ കാലത്തും കൊറെേ കൃഷി അങ്ങനത്തെ കാര്യങ്ങ നല്ലാ വയലുക്കള് നല്ല പച്ചപ്പൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാ കൂടുതൽ കാണുന്നത് പാലക്കാട് ജില്ലയിലാണ്
ആഹ് അത് ശരിയാ ആഹ് വഴിക്ക് പോയപ്പോ ഒരു തവണ കണ്ടിരുന്നു
ആഹ് ആഹ് ട്രെനിലേക്ക് പോകുന്ന സമയത്ത് ആഹ് ഒരു ആഹ് ശരിയാണ് നെച്ചുളി ഭാഗത്ത് ഞാനും കണ്ടിട്ടുണ്ട്
ആഹ് അത്ണ്ട് ചാത്തമംഗലം നെച്ചുളി അത് ഒരുപാട് നല്ല വയൽ പ്രദേശങ്ങളുണ്ട് അവിടെ
ഉം പിന്നെ സങ്കേതണ്ട് മാവൂര് സങ്ക ചൂലൂര് സങ്കേതം നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ടായിപ്പ മാറൊണ്ടിരിക്കേ ഉം ഇപ്പത്തെ കാലത്ത് പ്ലേസിനെ കുറച്ച് പറയും ആഹ് പ ഈ
കൂടുതലായിട്ട് ആൾക്കാര് വരിക
ആഹ് ഈ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ പുതിയ ടുറിസ്റ്റ് സ്പോട്ട ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പൊ പൊയിൻപറക്കുന്നൊക്കെ മ്മള് മാവോര് അവിടെ എപ്പോഴും കണ്ട സ്ഥല ആണെങ്കിലും ശ കോ കൊറോണ കാലായയപ്പോ അവിടെ ആൾക്കാര് വരാൻ തുടങ്ങി ഉം ഭയങ്കര നല്ല ടൂറിസ്റ്റ് സ്പോട്ടായി മാറി അതേപോലെ നമ്മളെ മയിലാടും അവിടേക്കെ ഇപ്പം കേരളത്തിലെ പഴനി എന്നല്ല അറിയപ്പെണത്.
ആ അതൊരു ലോക പ്ര്രസിദ്ധമായിട്ടുള്ളന്ന് പറയാ ഒരുപാട് ആൾക്കാാര് വരുന്നുണ്ട് ഇപ്പ അവിടെ
ആഹ് അതെ
പിന്നെ ഒരു ഇതിപ്പോ പഴനിയിൽ പോയി മുട്ടടിക്കാൻ പറ്റാത്ത ഒരു ഈ മേൽപ്പഴനിയിൽ വന്ന് മു ട്ടടിക്കണ്ട്.
മ്മ്
ആപോലെ നല്ല ഭക്ഷണങ്ങളും അവിന്ന് കൊടുക്കണ്ട് രാവിലത്തെ ചായയും പുഴുക്കും ഉച്ചത്തതും ഒക്കെ കൊടുക്കണ്ട്.
മ്മ്
ത്ന്നല്ല കാര്യം കോഴിക്കോട് പറണെങ്ക ൽ മെയിനായിട്ടു കടലാണ്.
അതെ കോഴിക്കോടാണെങ്കിൽ കാ കാപ്പാട് ബീച്ച് ഉണ്ട് വാസ്കോടകമ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് ആ എന്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാല് കുത്തിയ സ്ഥലമാണ് അല്ലെ കേരളത്തി ആദ്യമായിട്ടത് ആദ്യത് സ്ഥലമാണ്. ആഹ
പറയാനാണേ ഒരുപാടുണ്ട്.
അതെ
സ്ഥലങ്ങളൊക്കെ അടിപൊളിയാണ്.
ആഹ്
വയനാട്ടിലായാലും ഒരു പട് ഇടക്കൽ ഗുഹയും പിന്നെ ഡാമും ഒക്കെ അല്ലേ അവിടെയും
ആഹ ബാണാസുര ഉണ്ട്
ആഹ്
ഉ പിന്നെ ഏ
കാണാൻ എന്തൊരു ഭംഗിയല്ലേ?
അതെ നല്ല ഭംഗിയുള്ള നല്ല ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ്ന്ന് പറയാൻ പറ്റിയ സ്ഥലം അതിന്റെ ഉള്ളിലൊക്കെ ഇപ്പോഴും പണ്ട് കാലത്ത് ആളുകൾ കൊത്തി വെച്ച ആ ആ സാധനങ്ങളൊക്കെ കാണാൻ പറ്റൂ ഇന്നും
ആഹ് അതുണ്ട്.
ഉം
പിന്നെ ആ കേയറ്റം കയറാനാണ് കുറച്ച് പ്രയാസം എന്നാലും ഉള്ളിൽ എത്തിക്കഴിഞ്ഞാല് ആ നല്ല ഭംഗിയെ കാണാൻ
ആഹ് നല്ല
പിന്നെ ഡാം ആണെങ്കിലും അടിപൊളിയ ആണ്.
ആഹ അതേപോലെ മീൻതുള്ളിപ്പാറ നല്ലൊരു ഭംഗിയുള്ള സ്ഥലയിരുന്നു
ആണില്ലേ അവിടെ ഞാൻ കണ്ടിട്ടില്ല
ആ അവിടെ അന്ന് അത് അത് ഒരു സമയത്ത് മഴക്കാലത്തൊക്കെ മറ്റേ കയറൊക്കെ പിടിച്ച് കേറി പോവണം കൊറച്ച് റിസ്കാണ് ശേ ആഹ അതെ ഇപ്പം വെള്ളച്ചാട്ടം പറയുകയാണെങ്കിൽ നമ്മള കേരളത്തിലാണ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആതിരപ്പള്ളി ഉള്ളത്. ആതിരപ്പള്ളി വെള്ള ചേട്ടംന്ന് പറഞ്ഞാൽ ഒരുപാട് മൂവീസ് ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഇന്നും ചെയ്തൊണ്ടിരിക്കുന്നണ്ട് ഇപ്പം ബാഹുബലി പടത്തില് വരെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഉ പിന്നെ വേറെ നമ്മക്ക് നക്ക് സ്വന്തമായിട്ട് തന്നൊയിരുന്നു അടിപൊളി വെള്ളച്ചാട്ടുണ്ട് ശാരഗിരി
ആഹ തന്നെ തുഷാരഗിരി അവിടെതുവരെ പോവാൻ പറ്റില്ലോ ഒന്ന് പോണം.
ആ നല്ല മു കോഴിക്ക സംഭവം വയനാട്ന്ന് പറയയാൻ ചെയ്യെങ്കിലും വയനാട് രണ്ടാം അവിടെ ആണെങ്കിലും കോഴിക്കോ വഴിയുണ്ട് അവിടെ ഒരുപാ എങ്ങതാ ഏറ്റ കുറെ സ്ഥലങ്ങളായിട്ട് മുകളുകളിലേക്ക് മുകളിലേക്ക് കേയറി പോവാനുണ്ട് അത് അധിക സമയം അവിടുത്തെ ശാരഗിരിന്റെ പ്രത്യേകത എന്താ വെച്ചാ അധിക സമയത്ത് അവിടെ ആന ഇറന്നു അപ്പം ഇപ്പോക്ക് ഭാഗ്യം ഉണ്ടെങ്കിലേ ഇമുക്ക് മുകളിൽ കയറാൻ പറ്റുള്ളൂ എത്ര തവണ പോയാലും ചില അധിക തമയയും അവിടെ ആന ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഫോറസ്റ്റ ആല മമ്മളെ ഓടിക്കും മേലോട്ടേക്ക് കയറാൻ സമ്മതിക്കൂില്ല
അങ്ങനെയൊക്കെ ഉണ്ടല്ലേ
ആഹ അങ്ങനെ ഉണ്ട് ആന നന്നായിട്ട് ഇറങ്ങണ സ്ഥല ഈ വേനൽക്കാലത്തൊക്കെ പ്രത്യേകിച്ച് ഭയങ്കര പ്രശ്നം അവർക്കാണെങ്കലും വെള്ളം കുടിക്ക ന്തൈരിക്കുന്നേരം ഒരു കാട് ഇറങ്ങി വരും ആ വെള്ളംള്ള സ്ഥലത്തേക്ക് വരും
ആഹ
ആഹ അപ്പം അതുകൊണ്ട്ന്ന ആനെ വന്ന കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണല്ലോ ആണ്ട്
ആൾക്കാരാണെങ്കില് അതിനായിട്ട് നക്കുകയും ചെയ്യും കൊറ ഫോ പിന്നെ ചിത്രങ്ങളൊക്കെ എടുക്കുമ്പോ ആളെ ഇവർക്ക് ദേഷ്യം വരിക
അതെ നീ സുനാമി വരണ്ട് പറഞ്ഞാ സുനാമി കാണാൻ പോണ ടീംസ് ആണല്ലോ
ആഹ അതാണ് ആരും പറഞ്ഞിട്ട് കാര്യ ഇല്ല പിന്നെ അതുപോലെ അടിപൊളിയണോ ആലപ്പുഴ
ആഹ അതെ ആലപ്പുഴ ആവുമ്പോം നല്ല കുട്ടനാട് പിന്നന്റെ ഉം ഹൗസ് ബോട്ട് ഇണ്ട് ഉം ആഹന്ത ഈ ഹിന്ദി സിനിമയിലൊക്കെ എപ്പോഴും കേരളത്തിനെ കാണിക്കുകയാണെങ്കിൽ ആ ആലപ്പുഴ ജില്ലയെ കഴണിക്ക ആ അയ് ഇപ്പൊ ഒരിങ്ങനെ ഹൗസ് ബോട്ടും അതെ താറാവ് പോണതും ഉം
പിന്നെ മോഹിനിയാട്ടോ ഒക്കെ കൂടി
ആ പിന്നെ കോഴിക്കോട് പിന്നെയും ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങള്ണ്ട് എ ഉം ഉ എന്താ മാനാഞ്ചറ സ്ക്വയറിണ്ട് നമ്മളെ മിഠായി തെരുവുണ്ട് മിഠായിത്തെരുവോക്കെ ഭയങ്കര ഏ ഭയങ്കര ഫേമസായിട്ടുള്ള ഉ നമ്മളവിടുത്തെ സലാണ് ഒരു നമ്മളെ ആ നമ്മളെ കോഴിക്കോട്ട്കാരെ സ്വഭാവം ബീ സ്വീറ്റ് ലൈക്ക് ഹൽവ എന്നാണ് പറയാ ഹൽവന്റെ ഹൽവ കഷ്ണത്തിനെ പോലെ നല്ല സ്വഭാവാണ്
അവിടെ ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കല്ലേ ചെയ്യപ്പോഴും ഒരു പരിവാടി പ്പൊ വിഷൊ ഓണോ വന്നാ പിന്നെ ആ വഴിക്കോവാൻ പറ്റൂല അത്രയാൾക്കാര്ണ്ടാവും അവിടെ
അതെ മിഠായിത്തെരുവിന് നല്ല തെരക്ക്ണ്ടാവും പിന്നെ അതിന്റെമ്പള്
പിന്ന വൈക്കി പോവാ കയ്യുല
അതെ കോഴിക്കോട്ള്ളൊരു കോളേജില് ടൗൺലൊക്കെ പഠിക്കുകയാണെങ്കിൽളെളാരു വല്യുപകാരാണ് വൈന്നേരം ക്ലാസ് വിട്ടരുമ്പോ പാളയം മിഠായിത്തെരുവ് മാനാഞ്ചറ സ്ക്വയറ് ഇതൊക്കെ ഒന്ന് കറങ്ങാ
ആ
മാനാഞ്ചിറേന്നാണെങ്കില് ഉപ്പിലിട്ടത് വാങ്ങി തിന്നാ പിന്നെ അടുത്ത് പാനി പൂരിക്കട ണ്ടാവും
പിന്നെ കോളിഫ്ലവറ് പൊരിച്ചത്
അതെ കോളിഫ്ലവർ അത് കോഴിക്കോട് ബീച്ച് ഇപ്പാണെങ്കിൽ ഭയങ്കര അടിപൊളിയായി മാറിയിണ്ടല്ലോ കോഴിക്കോട് ബീച്ചിന്റ അവടെ
ഓരോന്നിനും ഓരോ സ് അയിട്ടുള്ള വിഭാഗം കടകളുണ്ട് പിന്നെ ഓരോ നമ്പറിള്ളതോണ്ടന്നെ വേഗം മനസ്സിലാവും ചെയ്യും.
ഓ അങ്ങനെ പുതിയ സിസ്റ്റം വന്നിണ്ടായി
ഓ കൂന്തള് നെറച്ചത് അവിടെയാണ് മെയിനായിട്ടാൾക്കാര്ണ്ടാവ
ഓ ഞാൻ പഴയ സിസ്റ്റണ്ടായപ്പം പോയത ഇപ്പൊ ഞാൻ പോയിട്ടില്ല. ഓ സൗത്ത് ബീച്ചൊക്കെ കണ്ട്ണേനു ഞങ്ങള് എ എന്താണ്. മ്മള് ഫ്രണ്ട്സൊക്കെയായിട്ട് പോവാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ് വടെ അ സൗത്ത് ബീച്ച് ഏരിയ ഗുജറാത്ത് തീ സ്ട്രീറ്റ്ണ്ടവിടെ
ആ ഗുദാമാട്ട് കാഫേ
ആ ഗുദാമാട്ട് കഫെയിണ്ട്
ങ്ങളണ്ട് കോഴിക്കോട് വന്നാ അടിപൊളിയാണ്.
അതെ
എല്ലാം കൊണ്ടും അടിപൊളിയാ
ആ അ അവിടത്തെ പിന്നെ അതെ പിന്നെ ഫുഡ് ഫുഡ് സ്പോട്ടുകളാരുപാടുണ്ട് അത് കോഴിക്കോടാണേലും മല പ്പറാണെങ്കിലും ശെരി ഫുഡിന്. മലബാറേരിയ മൊത്തത്തിൽ തന്നെ പറയാം നല്ല നല്ല വെറൈറ്റി ഓഫ് അടിപൊളി ഫുഡ്ണ്ട് നിപ്പ നമ്മൾക്ക് ഈ ടേസ്റ്റ് പിടി ച്ചോണ്ടാണോന്നറിയില്ല മ്മള് താഴെ ഭാഗത്തേക്ക് അധികം പോയിട്ടുംല്ല. ഇപ്പൊ തൃശ്ശൂര് നല്ല ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടിം നല്ലതാണെന്നാ തോന്നുന്ന്
തൃശ്ശൂരാണല്ലോ ഗുരുവായൂരൊക്കെ.
അതെ അതേപോലെ ഉം നമ്മളാതിരപ്പ എ പ്പള്ളി അവിടെയാണ്. പിന്നെ ഉം തൃശ്ശൂര് പൂരമുണ്ട് തൃശ്ശൂർ പൂരം.
ആ അതന്നെ ഇത് ഏറ്റോ പ്രശസ്തായിട്ടൊന്നാണല്ലോ?
അതെ
പൂരത്തിന് ആനല്ലാത്തൊരു പരിപാടിയില്ല. അത്രയും ആന ഉണ്ടാവും അവിടെ ആനയും കൊടമാറ്റംക്കെ കേട്ട് അടിപൊളിയ. എന്തായാലും നല്ല സ്ഥലങ്ങളാണൊക്കെ? പിന്നെ കേരളം വിടയാണെങ്കിൽ ഡൽഹി. ൽഹി രാജസ്ഥാൻ അതും അടിപൊളിയാണ്. രാജസ്ഥാനിലൊക്കെ എന്തൊക്കെയാ ഉള്ളത് കാണൻ അതുപോലെ ഡൽഹിയിലൊക്കെ.
അതെ ഡൽഹി പക്ഷെ അത്ര സേഫ് പ്ലേസ് ആണെന്ന് തോന്നില്ല. ഇവിടെ ഒരുപാട് കള്ളന്മാരൊക്കെ ഉള്ള ഒരു ഏരിയ ആയിട്ട്.
ആ അതണ്ട് പിടിച്ചുപരിക്കാരും കള്ളന്മാരും ഒക്കെ ഒരുപാടുള്ള സ്ഥലമാണ്. രാജസ്ഥാനിലുള്ളവരെ വേഷം കാണാൻ തന്നെ നല്ല ഭംഗിയ. അവരുടേതായിട്ടുള്ള ഒരു പാട്ടും ഒക്കെ.
ഉം രാജസ്ഥാനില് മരുഭൂമികളൊക്കെ ഉണ്ട്. പിന്നെ ന നമ്മൾക്ക്. നല്ലൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആായിട്ട് പറയാൻ പറ്റിയത്. അമ്പേർ ഫോർട്ട് നല്ലതാണ്. ഹവാമഹല് നല്ലതാണ്.
ആഹ് അതൊക്കെ നല്ലതാ
ഉം
അവിടെയൊക്കെ എനൊങ്കിലും ഒരു ദിവസം പോണം.
ആഹ രാജസ്ഥാനില് നല്ല ഷോപ്പിംഗ് ചെയ്യാൻ പറ്റും നമ്മളെ അടുത്തെ പോലെ അല്ലാത്ത കുറ കുറെേ വെറൈറ്റീസ് ഈ ഡെക്കറേഷൻ സാധനങ്ങളൊക്കെ വീട്ടിലൊക്കെ തൂക്ക കിടാൻ പറ്റിയ സാധനങ്ങളുണ്ട്.
ആ അത്ണ്ട് അത് ഒരുപാടുണ്ട്.
ആഹ് പിന്നെ നല്ല തുണികള് നല്ല ഡ്രസ്സുക കോ ഭയങ്കര വെറൈറ്റി ആണ് അവിടുത്തെ കാര്യ അവിടെ ഭയങ്കര കാറ്റടിക്ക ഭയങ്കര ചൂടുള്ള സ്ഥലായിടും ഇങ്ങനെ ഭയങ്കര കാറ്റടിക്കുമ്പോ മണലൊക്കെ പാർന്നൊണ്ട് അങ്ങനത്തൊക്കെ ഒരു ഡ്രസ്സിംഗ് ആണ് അവിടെ ഉള്ളവർക്ക്
ആഹ് ശരിയാ നല്ല കട്ടില്ലോ തുണികളൊക്കെല്ലേ പിന്നെ നല്ല തിളങ്ങുന്ന ഡ്രസ്സ്
അതെ അതെ പിന്നെ ഈ ഡിസംബർ ആഹ് സമയത്തൊക്കെയാണ് ന്പള് ഈ ഡൽഹിയൊക്കെ പോണന്ന് വെച്ചാത്താണ് ചത്ത് ചത്ത് അമാതിരി തണ്പ്പാണ് ആഹ് അവിടെ ഭയങ്കര പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയ ആയതൊണ്ട് പുകയും ഈ തണുപ്പ് രണ്ടൂടെ മി ആയിട്ട് വല്ലാത്തൊരു ഒരു ഭയങ്കര ഫോഗ് ആയിട്ട് രൂപപ്പെട്ടിട്ട് നമുക്ക് നടക്ക് നേരം അപ്പുറത്തുള്ള ആളെ പോലും കാണാൻ പറ്റാത്ത അവസ്ഥ വരും
ആഹ് അങ്ങനെയൊക്കെയാണ് അപ്പൊ ശരി എന്നാല്
ആഹ്